എന്തെല്ലാം ഉണ്ട് വിശേഷം?
ആഹ ശരി ശരി എന്താണ് പണികളൊക്കെ കയിഞ്ഞോ?
പണിയെല്ലാം കഴിഞ്ഞന് മക്കള് വൈകുന്നേരം വരുമ്പോക്കെ നങ്ങും കുടിക്കാൻ പാലാ അന്നുംങ്കും ആക്കി വെക്കണം ബ്രെഡാ
ആഹ അങ്ങനൊക്കെ ആക്കണല്ല
യാക്ക് ചെറിയ കുട്ടിയല്ലേ ചെറു ഫുഡ് എല്ലാം ഫുഡ് എന്താ എന്തൊക്കെയ കൊടുക്കാ?
ഇപ്പ അങ്ങനെ കൊടുക്കലന്നല്ലോ ഇപ്പ നഞമ്മളെന്താ കഴിക്കാത മതിടപ്പോ അമ്മർതപൊടിയൊക്കെ കൊടുക്കും വല്ലാതെ കൊടുക്കലൊന്നുല്ല അപ്പ അങ്ങന്നെ കട്ടാ കൊടുക്ക
ആഹ
ഒരു മാസായില്ലേ
മുട്ടയെല്ലാം കൊടുക്കോ മുട്ടയെല്ലാം കൊടുക്കോ?
ട്ടായന്നില്ല ഇപ്പ ഇര് രണ്ടാളും തിന്ന് ണ കാണുമ്പളേ മൂത്തേര്ണ്ടാൾ ഉണ്ടല്ലോ അപ്പൊ അവരന്ന പറയും മുട്ടല്ലേ ആഹ് മുട്ട വല്ലാതെ കൊടുക്കൂല
പക്ഷെ പക്ഷെ കൊതുക്ക് കുട്ടിക്ക് കൊടുത്ത് ശീലക്കണം ഒരു വയസ് കഴിഞ്ഞട്ട് കൊടുത്ത പിന്നെ അവര് തിന്നൂല്ല എന്റെ മോക്കെല്ലാം പത്ത് പതി ഒന്നാവകുമ്പം തന്നെ ഒരു വയസാ ആകന്നുമ്പഴേ കൊടുക്കാൻ തുടങ്ങിയന്
കൊടുക്കും പക്ഷെ എന്താണ് അത് കൊടുക്കുമ്പോ അവിടെ ഇവിടെൊക്കെ പരത്തിനിക്കാണെങ്കിലോ അതിന്റെ സ്മെല്ല കാണ വല്ലാ പിടിക്കും
അങ്ങനെല്ലാ ഇതാക്കി കൊടുത്തൂടെ വേവിച്ചു കൊടു തൂടടെ മറ്റേ ചാൽ ആാക്കണ്ടോ മറ്റേ ദോശയുടെ കൂടെ എല്ലാം ഇന്റെ കൂടെ മിക്സ് ആക്കിട്ടും അങ്ങനെ കൊടുക്കുമ്പോ അങ്ങനെ ഇതാവുലല്ലോ?
പുഴുങ്ങിട്ടല്ലേ?
അല്ലല്ല ഇപ്പൊ ദോശ ചുടുമ്പോ പൊട്ടിച്ച അല്ല ദോശ ഇപ്പ ചുടന്ന ദോശ ടെര മേല ഒന്ന പൊട്ടിച്ച വെച്ചാ അങ്ങെ കഴിക്കുമോ അത് പിന്നെ
ആഹ ശരി ആ ഓംലറ്റ്സ് കൊടുക്കലുണ്ട് കാരണം മക്കൾക്ക് രാവിലെ ഉണ്ടാക്കുമ്പോഴേ അയിൊരു കഷണം മാറ്റിയെക്കും അപ്പ അങ്ങനെ കൊടുക്കും അ വല്ലാതൊന്നും തില്ല തുപ്പി കളിക്കും കൂട്ടി ഹും
ആഹ
ഉ
മഴയുണ്ടോ?
മഴ കൊറച്ച നേരത്തെപ്പ ഒന്ന് പെയത് ഇപ്പൊന്ന് പോയി ആ അങ്ങനെ തിരുമ്പ തക്കെിട്ടണക്കെ എടുത്ത കൊടുന്ന് ഇനിപ്പ കൊണ്ടട്ടാ ഇപ്പോഞ്ഞു പെയ്യ
ആഹ
അവിടെ മഴണ്ടാ?
ഇവിട ഇപ്പൊ പെയ്യുന്നുണ്ട് ഇനി മക്കള് വരാനാവ്മ്പ ഒര് ഇത്
ആഹ അതന്നെ സ്കൂള് വിട്ടാൻ നേരത്ത് അതേപോലെ പോവാ നേരത്ത് ഒരുമഴ
അല്ല ബ ബ സ്ന്ന് എറങ്ങി വ മ്പോമഴ പെയ്ത കുട്ടികൾെല്ലാം ന്നന ഇല്ലെങ്കിലേ തണുക്കുന്നത് അപ്പൊ അതും കൂടി ആകുമ്പോ മഴ കൊണ്ടാ നല്ലോണം ആവും
ആവും ആഹ
അതാണ് കുട്ടികൾക്ക്ന്നെ രാവിലെ ന്നെ സ്കൂൾ പോകുമ്പോ എണീക്കുന്നില്ല മടി പിടിച്ചിട്ട ഇക്കാ നല്ല രസല്ല ഇപ്പറാവശ്യം ആ ശരിക്കും ലീവയിരണ ഇവിടന്നും ലീവൊന്നും കിട്ടുന്നില
ഹേ ഹി കഴിഞ്ഞല്ലൊക്കെ കൊറെേ ലീവ് ഉണ്ടായി മഴ പെയ്തിട്ടൊക്കെ ഈ പ്രാവശ്യം
അല്ല നാളെ ലീവ് വാണ്ടാ, ഇനി വെള്ളിയാഴ്ചായിട്ടാ ലീവ് കിട്ടുന്നന്നൊക്കെ കിട്ടി
ആഹ അതന്നെ
ശനി, ശനി മോളക്ക് ഉണ്ടാവു മോന് ഉണ്ടാവൂല ശനിയാഴ്ച സ്കൂള ഉണ്ടാവല്ലോ
ഉം നാളെ മറ്റേ അഡീഷണൽ ആയിട്ടുള്ളവർക്കത് ഇതുണ്ട് സ്കിൽ സ്കൂള് വർട്ട് അപ്പൊ നാളെയാണ്, നാളെ ലീവായി അത് പോല ഈ ആഴ്ച്ചത്തെ അത് ഒരു കൊല്ലത്തേക്ക് തന്നെ രണ്ടായിരം എല്ലാരും മസ്തായിട്ടും ചേരണം ആഴ്ച്ചൊക്കെ ഒരിക്കേ ഉണ്ടാവു അപ്പൊ ഒരു ഗ്ലാസ് പോയാൽ അത്ര പോയില്ലെ, ആകെ അത്ര വല്ല കി ചേർക്കാതിക്കാൻ കഴിയില്ല എന്തായാലും ചേർന്നിരിക്ക അ മൂ എൽകാജിക് നിർബന്ധല്യ പക്ഷെ, മോൻക എ, ഡ്രോയിങ്ങിന്റെ ചിത്രം വരയ്ക്കാനാണേ, മോള് ഈ യേ ഇങ്ങനെ ഉണ്ടാക്കുന്നില്ലേ? കടലാസ്
ആഹ ആഹ,
അയിലാന്ന് മോളെ ചേർതേത്, അയില് ആയിരത്തി അറനൂറ്റി അമ്പതേ ഉള്ളു ഏ, മോന അൽ ചേർത്താ പിന്നെ കത്രികയല്ലല്ലേ എൽ കെ വേ അതിൽ ഇതാക്കീട്ട് കയ്യാറ്റം മുറിയ എന്താ വെച്ചിട്ട് അവന ആക്കിയില്ല. പക്ഷെ ഇലന്ത ഉണ്ട ആ മോൾക്കയി പിന്ന എന്താ? എന്തോ ഇതത്ത ആക്കിട്ടുണ്ടായി ലിയ, അങ്ങനെ എന്തോ ആക്കീട്ടോണ്ടോന്നീന് അന്ന പിന്ന ഓൾക്ക അങ്ങനത്തെലീഷ്ട ആഹ, അങ്ങനെ അവര് പഠിപ്പ പിക്കും അപ്പൊ അത് പഠിച്ചിട്ട് ഇവിടെ ഒന്ന ആക്കും
ആഹ
അ പിന്നെ അത്ര ഇതിലക, മറ്റേത്ങ്ങനെ കളർ കൊടുത്ത് കളർ കൊടുത്ത് വരച്ച് വരച്ച് തീർക്കല്ലെ ചെയ്യന്ന്
ആഹ
മോള ആദ്യം അബാക്കസിന ഉണ്ടായെ പക്ഷെ അബാക്കസില് ഉണ്ടായിട്ട്, മോക്ക്ല്ലാം കൂടി കൺഫ്യൂഷൻ ആന്ന് ഒന്നാം ക്ലാസ്സ് എൽ യു കെ ജിന്നല്ലേ അപ്പൊ രണ്ടും മിക്സ് ആകുമ്പോ? മോ പഠിക്കാൻ കഴിയുന്നില്ല അപ്പ ഞാനൊന്ന് കൊർച് കഴിഞ്ഞിട്ട് ആ ടൂൾ ഉണ്ടല്ലോ, കൊർ ചകഴിഞ്ഞിട്ടാവുമ്പോ നമുക്ക് കൊറച്ചുകൂടെ അല്ലോ? അപ്പ സ്പീഡ സ്പീഡ ആകല്ലോ? ആഹ്, വന്ന് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞ
മക്കൾക്ക് അതൊക്കെല്ലഷ്ടമാണ് ഓരോ വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങ
ആഹ, ഇപ്പൊ മഴയാവുമന്ന് പിള്ളർക്ക് വന്നാട് ഉറങ്ങാനും തോന്നും, രാവിലെ എണീക്കാനും തോന്നും നമ്മക്ക് വിളിച്ചച്ച് കഷ്ടപ്പാടാക്കും
ഇണ്ടായൊണ്ടെന്നേ,
ആ യൂണിഫോം എല്ലാം നഞ്ഞി, യൂണിഫോം എല്ലാം നഞ്ഞ്ഞി ര അത് ഉണങ്ങിയാലല്ലാം എട്ത്ത്ടാൻ
ആഹ ഇപ്പൊ തീരെ ഉടങ്ങാനൊ ഇതില്യ, മറ്റത് വെയിലും, ഏ മൂന്ന് ജോടി ഉണ്ടാൻ പിന്നെ കൊഴപ്പില്ല, ഫാൻന്റെ അടീക്
അല്ല ഒക്കെ കൈനോലത്തെയ ഉണ്ടായി, കുപ്പായ നമുക്ക് മോൾക് ക്ക് നാല് കൂ പ്പായവും ഈ ബനിയ ഇത മറ്റേ ബനിയ ടൈപ്പാ
അ്, ശരി ആഹ
അങ്ങനത്തെ അത കൊണ്ട് കുപ്പായം കൈനള്ളത്തി വിടാലോ മഴക്കാലത്താകുമ്പോം പ്രശ്ന ഇല്ലല്ലോ മോന് പുതിക്കുവല്ലോ അല്ലേ അതും വെള്ള കളറ്
ഏയ് ആഹ
അത് ഒരു ഒരു ജോലി ന്നെ ഉണ്ട് പൈസ അന് അഞ്ചാറെ എണ്ണം വാങ്ങാൻ കഴിയുവോ ഒന്ന ഒരു സെറ്റിന് തന്നെ ആയിരം ഉണ്ട്
ഏ നല്ല റേറ്റ് ഉണ്ടാവൂലോ
രണ്ടായിരത്തിന് വാങ്ങി വീണ്ടും വാങ്ങാന്നുച്ച നടക്കൂലല്ലോ അച്ച അത് എൽ കെ നേഴ്സറിയിലെ അത ആവശ്യ ഒന്നാം ക്ലാസിൽ എത്തുമ്പോ വേറെ യൂണിഫോമാ പിന്നെ പിന്നെങ്തന്ന വാങ്ങിക്കൊണ്ട് ക്കാൻ കഴയില്ലോ
ഇല്ല എടുക്കാൻ പറ്റുല്ല
ഉം
ഇക്കാക്ക് ന്താ വർക്ക്
ഇക്ക കോടതിയില്
കോടതിയിലല്ലേ ഉം
ഉം പി എസ് സി എഴുതി കിട്ടി ന്നിക്ക് ടെയിലറിങ് അറിയോ
എനിക്ക് ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷെ വല്ലാതൊന്നും അറിയില്ല മിഷൻ വേടി ടിക്കണംന്നൊക്കെ ഇണ്ട ഒന്ന് മേടിച്ചിട്ടില്ല വെടികുണം
ഉം എനക്ക് പണ്ട് രണ്ടെരണ്ണം ട്ടെ അടിച്ചുന്നല്ലോഅതറിലേ എന്റെ മൂത്തമ്മ ഇളയമ്മ ഉമ്മ
ആഹ അത് ശരി ഞാന് കല്യാണത്തിന്റെ മുന്നേങ്ങനെ പോയി ഇച്ച്ണ്ടായിരുന്നു പഠിക്കാനൊക്കെ ചേച്ചിന്റെ
എനിയിപ്പോ മോ മോള് വലുതാണ്ടേ
ആഹ ഇപ്പൊ വീട്ടില് വേടിക്കണംന്നൊക്കെ ഉണ്ട് അയിനുമ്പ് വീട് പണിക്കെള്ളോണ്ടേ അതെ കഴിയട്ടന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോണ് ആ വീട് പണിയുണ്ട് മർക്കാക്കാണ്
ആ ഇപ്പൊ നിിക്കുന്ന വീട്ന്നെയാണോ പറയുന്നേ
ഞങ്ങള് വാടകക്ക്ണ്ട് മാറിയണ്ട് വീട്പാണിള്ളോണ്ടേ
ആഹ അപ്പൊ ഇ കാക്ക എന്താ വർക്ക് പണിയെന്താ
നോർമല് പണിആണ്
നല്ലല്ലേ എടക്കടക്ക്
ആഎടക്ക് എടക്ക് തീർന്നാശം ഞാൻ വല്ലാതെ കൊണ്ടിരിക്കലില്ല നേരം വെഴുകുമ്പോളൊക്കെ കുട്ടെള് ഉറങ്ങും ചെലപ്പയൊക്കെ ഓരോന്നക്ക കോടുന്നയിും
ഉം എനക്ക് ഇഷ്ട പക്ഷെ ഇപ്പ അങ്ങനെ വാങ്ങല്ല ഇപ്പൊ ഭയങ്കര പൈസയും ഗ്യാസ് കൂടി പിന്നെ
ഗ്യാസ് കൂടിണ്ടേ പൈസന്ന
ആമ്മ അങ്ങനെന്നൊക്ക പറയുമ്പോ മന്തി ഇവിടെ ആാാ അൽറീമന്നട്ടരു കടയുണ്ട് അപ്പോൊ അവിടെ പോയ മന്തി അൾ ലിമിറ്റ് ത്തട റൈസ് അങ്ങനെ പോയി ഹാഫ് കഴിക്കും എന്നാ പിന്നെ കഴിചെന്നൊരു മോതലാകും
ആഹ കുട്ടികളായിറ്റ്
അല്ല ഷവർമേല ആകുമ്പോ തിുന്നാ വയറിന് ഇതാവൂല കുറച്ചും കൂടെ വേണ്ട വീണ്ടും തിന്നാതോ ഇപ്പം വാങ്ങല്ല ഇപ്പൊ കഴിഞ്ഞ വാങ്ങീട്ടൊന്നല്ല ഇപ്പൊ മക്കൾ ഇതല്ലാം ആയത കൊണ്ട് ഇനിയിപ്പൊ വാങ്ങുവൊ ന്നില്ലഅങ്ങ് ശമ്പളം കിട്ടി അങ്ങനെ വാങ്ങും
ആഹ് അതന്നെ ശമ്പളം കിട്ടിയാഎന്തോലൊക്കെ വേടിക്കുംല്ലേ
നഷി ഇപ്പ ശി ഇല്ല ഇപ്പ മക്കളല്ല ഇത് കൊണ്ട് എല്ലാം ഇപ്പം പുതിയ ടെലിവിഷൻ വാങ്ങിയിട്ടുണ്ട് അപ്പ ഇനി അടുത്ത നാ നാളെ മുതൽ അടവല്ലേ അപ്പൊ പിന്നെ ഫോ ആ ഫോണ് ഏ ബന്ധിപ്പിച്ചിട്ടാണ് ഇതാക്കല് ഇതെടുക്കല് നെറ്റ് എടുക്കാ ഇന്റർനെറ്റ് അപ്പൊ പിന്നെ ഇതാക്കൂലല്ലോ അപ്പൊ ആ തീ ഇപ്പൊ വാങ്ങിയതാ കളി ഫുട്ബോൾ അല്ലേ അപ്പൊ അപ്പ ഫോണില് കാണുന്നതിനതിനെകട്ടി നല്ല ടി വിൽ കാണുന്നല്ലേ ആ മക്കള് രാവിലെ എണീച്ചാടും എണിച്ചാട ടിവി വക്കോ എന്ന് വച്ചാ വേഗന്നീച്ച്എല്ലാം വേ വേമ് ഫുഡ്‌ എല്ലാം ഭക്ഷണം എല്ലാം കഴിച്ചോളൂ അല്ലങ്കിൽ എല്ലാം ഇറങ്ങി ഇറങ്ങി വീകും കൊറച്ച് സമയകളാ ിന കാന്ത ോറ ടോം ആന്റ് ജെറി
ആഹ ഉ
ഉഹ
പിന്നെ ഉ അങ്ങനെ വരന്ന കാണാൻ മക്കൾക്ക് ടി വി ഉണ്ടായി ഏ ോ ചറ കാണുംല്ലേ വൈകുന്നേരം
ആ കൊറച്ച് സമയം പിന്നെ ഇവർക്ക് വായിക്കേണ്ട പാട്ട് അങ്ങനെല്ലാം ഇട്ടൊടുക്കും പിന്നെ ചോദ്യങ്ങള് അങ്ങനത്തെ എല്ലാം ഇട്ട കൊടുക്കും അതില് ചോദ്യം ചോ ുന്ന ഫോ കണക്റ്റ് ആാക്കുന്നണ്ട് അങ്ങനെ ചോദ്യങ്ങളല്ല ഇട്ട് ഇതാക്കും
ഇട്ടലാക്കും ആഹ
ഉം
നോ മൂത്ത കുട്ടിക്ക് എത്ര വയസാ
മൂത്താൾ ഒന്നാം ക്ലാസ്സിൽ ആറു വയസ് മൂന് നാല് വയസ്സ് എൽ കെ ജി
കേട്ടരിക്കല്ലേ
ആഹ
എത്ര വയസല ചേർത്തപ്പ
ആഹ മോളെ ന നാലര വയസ്സിലല്ലോ എൽ കെ ജിയോക്ക്െ ഓള് ജനുവരില മോളെ
ആഹ
പിറന്നാള്
അത് ശരി ആ
ഉം ആഹ മൂത്തകുട്ടി എത്രയാ നിന്റെ
മൂത്ത ആള് നാലാം ക്ലാസ്സില് നാലാം ക്ലാസ്സില് ഉം രണ്ടാമത്ത ആൾ ഒന്നാം ക്ലാസ്സില് ആ രണ്ടാള ഒരു സ്കള തന്നെ ഇപ്പ രണ്ടാൾക്ക് ഒപ്പന്ന പോവാ
ആഹ
ഇപ്പ നേരാന ആയി ഉ വന്നാ പിന്നെത ആ ബസിനന് ആദ്യം നുറ്റമ്പതായിരുന്നു ഇപ്പൊ നാനൂറ് അയക്കുംന്ന് പറണ്ട് തന്നെ ആഹ ഒരാൾക്കൊക്കെ ആയിരം ആവുമ്പത്താങ്ങൂല
ആ അല്ല രണ്ടാക്കാ അത് ഇത് അടുത്ത് തന്നിട്ടും നമുക്ക് അധികം അങ്ങനെ പറയാനും കഴിയുന്നില്ല പിന്നെ രണ്ടാൾ ഉണ്ടാവകുമ്പോ ഒരാക്ക് ഇരുപത്തഞ്ച് ശതമാനം പോരെ അതുകൊണ്ട് ആ എഴുന്നൂറ്റി അമ്പത് രണ്ടായിരം കൊടുക്കന്ന് പിന്നെ നമ്മുക്ക് പക്ഷെ നമുക്ക അങ്ങനെ കൊണ്ടാക്കി കൊടുക്കാനും കഴയില്ല
ആഹ പറ്റൂല
അങ്ങനെയാണെങ്കിൽ ഇതില്ല ഇനോ ആ സമയത്ത് കൂട്ടാൻ പോണ ഇവര് സ്കൂള് ഭയങ്കര ആടെ പോയി ഒപ്പിട്ട് കൊടുക്കണം ഇതാക്കണം
എന്നാ മക്കളൊക്കെ ആ ആ ആയിക്കോട്ടെ ശരി ആഹ ശരി